ഹ
ലോ കേൾക്കുന്നില്ലേ
ആഹ് കേൾക്കണ്ട് എന്താ വർത്താനൊക്കെ
നല്ല വർത്താനം നല്ല ചൂടാണ് അവിടെ മയണ്ടോ?
ഇവിടെ മഴങ്ങനെ ഇടക്ക് ഇങ്ങനെ ചാറി പോക നല്ല മഴല്ല ന്നാലും ഇവിടെ ചൂട് കുറവാണ് ഞങ്ങളെ ഇവിടെ ഈ ഏരിയയിലേ ഞങ്ങളത് ഇനി ഓടും വീ ടാണാണും പിന്നെ ചുറ്റും മരങ്ങൾ ആയതുകൊണ്ടേയ് നല്ല തണുപ്പ് പ്പുണ്ട് നമ്മളിപ്പോ ചൂട്കാലത്താണെന്നുണ്ടെങ്കിലും അതെ ഇനിപ്പോ ചൂടുകാലത്താണ്ന്ന്ണ്ടെങ്കിലും നമുക്ക് അത്ര പ്രയാസല്ല അതെ പിന്നെ അതെ അതെ പിന്നെ ഞങ്ങൾത് റൂമിൽ നല്ല ചൂടാട്ടൊ കാരണം എന്താറിയോ റൂമിൽ ഞങ്ങൾ സീലിങ് ചെയ്തിട്ടുണ്ടേ അതുകൊണ്ട് ഭയങ്കര കെ ഒരു ഇത് ചൂട് കാലത്തൊക്കെ നല്ല ചൂടാണ്
സീലിങ്ങ് ഒക്കെ ആകുമ്പോ ഈ പൊടികളൊക്കെ അടഞ്ഞു കിടക്കൂലേ
അതെ അത് ഈ നമ്മൾ ഈ കല്യാണ സമയത്തേയ് റൂം ഒരു ഇതാ ക്കല് മോഡലാക്കലാണല്ലോ ആ ഒരു ടൈമിങ്ങില് ചെയ്യുന്നതാണ് അതൊക്കെ പിന്നെ നമ്മള് അതിലേക്ക് അത്ര ശ്രദ്ധിക്കൂല പക്ഷെ ഈ സീലിങ്ങിനോട് ഇപ്പം ഈ ഇതൊക്കെ ചെയ്യുന്നവക്ക് എ സിയൊക്കെ വെക്കുന്നോൽക്ക് ഉപകാ- രാണ് കാരണം അത് ന്ന് പറഞ്ഞാൽ ഈ ഓടും വിടൊക്കെ ടും വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾതൊരു അടച്ചുറപ്പുണ്ടാവില്ലല്ലോ അവർക്കൊക്കെ സിലിങ്
ആഹ് ആഹ്
പിന്നെ എന്താ ഇതിലെ ബുദ്ധിമുട്ട്ന്ന് വെച്ചാലേയ് ഇതിന്റെ മേലെ പൂച്ചകളും അതുപോലെ എലികളും അങ്ങനെയൊക്കെ ഉണ്ട് നമ്മളൊന്നും കാണണില്ലല്ലോ അവിടെ അങ്ങനത്തെ ഒരിത് ബുദ്ധിമുട്ട്
ഉം വീടിന്റെ മേൽഭാഗം എന്തെങ്കിലും ബുദ്ധിമുട്ട് അതൊന്നും അറിയില്ല അല്ലെ സിലിങ്ങിന്റെ
അറിയില്ല എന്തെങ്കിലും ഉണ്ടോന്ന് ഇപ്പ എത്രയോ ഉണ്ടല്ലോ സി സീലിങ്ങിന്റെ മേലെ പാമ്പുകളെ പാമ്പുകളൊക്കെ ഉള്ളത് കാൺണ്ടല്ലോ അപ്പൊ അങ്ങനൊരു ബുദ്ധിമുട്ടുണ്ട് ഇതില്
ആഹ് ആഹ്
ഒരു പേടിയുണ്ട് നമുക്ക്
ആഹ് ആഹ്
സീലിങ് ആയൊണ്ട് നമുക്ക് പൊളിക്കാനും വെയ്യ അങ്ങനത്തൊരു അവസ്ഥ
അതെ അതെ
അപ്പൊ നമ്മൾ അപ്പത്തെ ഒരു ഭംഗിക്കും കാര്യത്തിനും വേണ്ടി ചെയ്യും പിന്നെ എ സി യൊക്കെ ചെയ്യുന്നോർക്ക്
അതെ പണ്ടത്തെ വീടാണ് മേലെ
ഉം വീടൊക്കെ എടുക്കാൻ പ്ലാനിങ് ഉണ്ടോ
വീട് എടുക്കണം നല്ല താല്പര്യംണ്ട് കാരണം നമ്മള്ത്
ഇപ്പൊക്കെ മോഡി പിടിപ്പിക്ക അല്ലെ ഈ പാവങ്ങള് അതിൽ ഇങ്ങനെ വീട്ണ്ടാക്കാൻ ബുദ്ധിമുട്ട്ണ്ട്ല്ല അല്ലെ ഓരോ മോഡല് വീടുകള് ഇപ്പൊക്ക അങ്ങനൊരു ചിന്താഗതിയാണല്ലോ
അതെ കാരണം എന്ന് പറഞ്ഞാല് നമ്മളെവിടെയൊക്കെ ഈ പ്രദേശത്ത് നോക്കും ഞങ്ങള വീടന്നെ ഞങ്ങളെ വീടന്നെ ഉള്ളൂ ഇവിടെ അപ്പ നമക്കൊരു താല്പര്യാണല്ലൊ മറ്റുള്ള വീടുകള് കാണുമ്പോ പിന്നെ കുട്ടികളും തന്നെ ഇപ്പോൾ പറയൽ തുടങ്ങി അവരുടെ ചങ്ങായിമാർക്കൊക്കെ നല്ല വാർ പുള്ള വീട് അപ്പൊ ഞമ്മക്ക അങ്ങനത്തെ വേണംന്ന് കുട്ടികൾക്കൊരു താല്പര്യങ്ങളാണല്ലോ ഞമ്മളിപ്പോ വേണ്ടാന്ന് വെച്ചാലും കുട്ടികൾ പറഞ്ഞു എടുപ്പിച്ചു നമ്മളെ
അതെ പിന്നെ ഇവിടെക്കെ എന്താന്നോ ഈ പഞ്ചായത്തന്നൊന്നും കിട്ടൂല ഈ റിപ്ലൈ വേന ഓടക്കെ ഇതായിട്ടൊക്കെ കൊടുത്തിട്ട് അൻമ്പത് വർഷൊക്കെയാല ഇവിടെ വീട് ഈ പഴയ വീടായിട്ട് എന്നിട്ട് ഇപ്പോഴും കിട്ടിയിട്ടില്ല പഞ്ചായത്തിന്നൊന്ന് ഒന്നും അനുകൂലങ്ങളൊന്നും ലഭിച്ചിട്ടില്ല
ചെലെ പഞ്ചായത്തുകളിലൊക്കെ അതിന് നല്ല ഉഷാറാണ്ട്ടോ അവിടുത്തെ മെമ്പർമാരൊക്കെ ഇങ്ങനെ പിടി ച് വാങ്ങാൻ ഉഷാറുള്ള ആള്
ആ ഇവിടെ താഴ്ന്നജാതിക്കാര് അധികാണ്
ആ എസ് അവർക്ക് മുൻഗണന എന്തായാലും ഉണ്ടാകുമല്ലോ നമ്മളെ മറ്റേ നമ്മളെന്ന് പറഞ്ഞാൽ ഒ ബിസി വിഭാഗം അല്ലേ ഒ ബി സി വിഭാഗക്കാർക്ക് അത് എസ് കാരുടൊക്കെ കഴിഞ്ഞിട്ടന്നെള്ളൂ
ആ കട്ടില്
അല്ല പഞ്ചായത്ത്ന്ന് പല അനുകൂല്ങ്ങളണ്ട് അപ്പോൾ വീട് എന്നുള്ളത് നമ്മള ഒരു ആഗ്രഹണല്ലോ പിന്നെ എല്ലാർക്കായാലും വീട് എന്നുള്ളൊരാഗ്രഹം ഉണ്ടാവല്ലൊ
കാശുള്ളവർ ചിന്തിക്ക എന്താ അങ്ങനെ അതിമ അങ്ങനെ കൂട്ട നമ്മൾ ചിന്തിക്കണ്ട എങ്ങനെങ്കില ഒരു രണ്ട് റൂ അങ്ങനെ ഒരു ചിന്താഗതിയാണ് അടി നുട്ടില്ലെങ്കിൽ സാധാ ഒരു വീട്ണ്ടായിരുന്നെങ്കില് മക്കളെ ഇരുത്തി ചോർന്നൊലിക്കാതെ നിൽക്കാലോ
അതെ പണ്ട് കാലങ്ങളിലൊക്കെ കൂടുതലും മോല വീട് മണ്ണ് വീട് കാണുന്നത് കൊണ്ട് അന്ന് ഓടിട്ട് വിടേണ്ട താല്പര്യം തരും ഇപ്പൊ ഓടിട്ട വീട് കാണുന്നില്ല ഇപ്പം വാർപ്പിട്ട വീടക്കണ്ട്
അന്ന് നോക്കഞ്ഞല് മഴക്കാല ആകുമ്പോക്കന്നെ അവരൊക്കെ ശെരിയാക്കും ഇങ്ങനോടൊക്കെ ഇങ്ങനെ പട്ടിക അങ്ങനത്തൊക്കെ ശരിയാക്കി എടുക്കും മുറ്റൊക്കെ ഒക്കെ ഇതാക്കും
ക്ക് പഞ്ചായത്ത്ന്നാണ് കമ്പിയും പട്ടയൊക്കെ ആക്കി തന്നത്ട്ടോ ആദ്യം ഇപ്പൊ ഈ മരത്തിന്റെ അതെത്ര എനികറിയില്ല പക്ഷെ നമ്മളാദ്യം അവർക്ക് ചെയ്ത് കാണിച്ചു കൊടുത്താലേ പൈസ കിട്ടുള്ളു അങ്ങനൊരു പ്രശ്നുണ്ട് പിന്നെ ഇത് ഈ മരൊക്കെ ആകുമ്പോളെ ചെതല് നല്ലം പിടിക്കല്ലോ പക്ഷെ കമ്പിയൊക്കായ നമുക്ക് അങ്ങനൊരു ഉപകാരമുണ്ട് പക്ഷെ ചൂടായിക്കോട്ടോ
ഓണ്ടെ അതൊക്കെ അങ്ങനെ ഉണ്ടാക്കി ഇപ്പൊങ് അങ്ങന അ ഉപയോഗ ല്ലോ അതാവുമ്പോ നല്ല ആര് ഉറപ്പില്ല ആ
തെങ്ങിനോട് അങ്ങനെ ചെയ്യാനും കൂടുതല് പണിയാണ് കൂടുതൽ ടൈമ് വേണം അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട് പിന്നെ ഈ കമ്പി ആയാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് എന്ന് ഇതാണ് സേഫ്റ്റി ആണ് പറഞ്ഞിട്ട് കാര്യല്ല ഭയങ്കര ചൂടായിരിക്കും
ഇട്ട് എങ്ങനെ ഒന്നിന്റെ ഇതൊന്നും ചെയ്താലും- ഇപ്പൊ എടുക്കൂലാല്ലോ എന്നാർക്കും ഉപകാരാണല്ലോ പക്ഷെ ഇപ്പ അത് ആരും ഉപയോഗിക്കുന്നില്ല എന്തിന് ഫർണിച്ചറിന് ആയാലും ഉപയോഗിക്കുന്നില്ല
ഇല്ല ഇല്ല കാരണം അത് നല്ല പണിയാണോലോ അതെ പിന്നെ ഈ ആരുള്ള തെങ്ങ് കിട്ടുംവേണം
അതെ ഇനിയിപ്പോ വെറകിനായാലും ഇപ്പ ഉപയിക്ക- കേൾക്കുന്നില അല്ലേ ഞാനൊക്കെ ബുദ്ധിമുട്ടാന്നൊക്കെ പറഞ്ഞോണ്ട് അത് അവിടെ അങ്ങനെ മൂലയ്ക്ക്‌ കടക്ക-
അപ്പൊ വീട് എന്നുള്ളത് എല്ലാവരുടെയും സ്വപ്ന നമ്മളിപ്പോ- ഒര് ആഗ്രഹം കഴിഞ്ഞാൽ ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാവുകയാണല്ലോ ഇപ്പത്ത് തലമുറക്ക്ന്ന് പറഞ്ഞാല് നമ്മള് ആദ്യം ഒരു വീട് ആഗ്രഹിക്കും പിന്നെ കാറ് അങ്ങനെ വലിയ വലിയ ആഗ്രഹങ്ങളാണല്ലോ
ആഹ്
ഇപ്പൊ ഞങ്ങള് ഇവിടെ വലിയ കുടുംബം ആരുന്നു കൂട്ട് കുടുംബം പോലെ - കുടുംബയാണെ ഇപ്പൊ ഞങ്ങള് ഒറ്റക്കുള്ളൂ ഞാനും ഹസ്ബൻഡും കുട്ടികളും ഉള്ളു കൂട്ടു കുടുംബം അല്ലേ നല്ലത് അതെ അത് നല്ലൊരു കാര്യമാണ് കാരണം നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടും കാര്യങ്ങളും വന്നാലൊക്കെ നമ്മളെ സഹായിക്കാന്- കൊറെ ആൾക്കാര് ഇണ്ടാവുമെങ്കിൽ പോലും- ഹോസ്പിറ്റൽ കേസ് കാര്യങ്ങള് വന്നാലൊക്കെ അതെ പിന്നെ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ എ- ഇതാ എന്തെങ്കിലക്കെ ഉണ്ടെന്നുണ്ടെങ്കി നമ്മക്ക് നിൽക്കാനും ഇതിനൊക്കെ ആൾക്കാരുണ്ടാകും സഹായിക്കും ക്കാൻ ആൾക്കാരുണ്ടാവും ഈ കൂട്ടുകൂടുംമ്പം അല്ലാത്തവർക്ക് അവര് മാത്രമല്ലേ ഇണ്ടാവുകയുള്ളൂ
ഇതിപ്പോ രണ്ട് മക്കളും അങ്ങനെ ജീവിക്കാണല്ലോ അങ്ങോട്ടും ഇതില്ല ഒറ്റപ്പെട്ട മാതിരിയാണ് അവര് സ്കൂൾക്കൊക്കെ പോയാല് ഹസ്ബൻഡ് ജോലിക്കൊക്കെ പോയാ നമ്മളൊരു ഒറ്റപ്പെട്ട്- അവര് വരുമ്പോ ഇണ്ടാവും പിന്നെ വർത്താനം അല്ലാതെ ഒന്നുയില്ലപ്പൊ
അതെ അതുപോലെ- അതെ അതുപോലെ തന്നെ ഈ എന്താ ചെറിയ കുടുംബക്കാർക്കെ അവർ ക്ക്ന്ന് പറഞ്ഞാല് ഒരു ഒറ്റ അവർക്കെല്ലാം കിട്ടണം അവർക്ക് ഒരു- പൊറത്തേക്ക് കൊടുത്തരു ശീലം - അങ്ങനത്തെ ഒരു ഇതുള്ള ആൾക്കാരാണ് അതായത് അവര് അങ്ങനെ ജീവിച്ച ആൾക്കാരാണ് അതെ ഒരുമ ഉണ്ടാവുള്ളു പിന്നെ നല്ലോണം ഷെയർ ചെയ്യാനും കാര്യങ്ങളൊക്കെ-
അതെ അതെ ഇപ്പ മക്കൾ തന്നെ മുട്ടായി വാങ്ങി - കൊടന്ന് എല്ലാർക്കും കൊടുത്ത് അങ്ങനെയൊക്കെ ശീലിക്കണം ഇത് ആയിട്ട് അങ്ങനെ- ആ ഇപ്പത്തെ മക്കൾക്ക് അത് അറിയില്ലല്ലോ എനിക്കുവാണം പറഞ്ഞേ നമുക്ക് തന്നെ തരാറ്
അതെ അതിത് പിന്നെ എന്താ പറയാ നമ്മള്- നമ്മള് ഓരോ ശീലങ്ങളാണ് കാരണം- ഇവിടെ ഇപ്പോ ഒരു മുട്ടായി കൊണ്ടു വന്നാ അയൽവാസികളൊക്കെ ഇണ്ട് എന്നുണ്ടെങ്കിൽ- ഇപ്പൊ രണ്ട് മുട്ടായി കൊണ്ടു വന്നിട്ടുള്ളൂ എങ്കിൽ എല്ലാവർക്കും പൊട്ടിച്ച് കൊടുക്കാൻ പറയും അങ്ങനെ ഒരുയിത് കുട്ടികളെ വള- അവർ ഷെയർ മെൻന്റാലിറ്റി നമ്മള് ആദിയമേ ചെറുപ്പത്തിൽ- നിക്കണേ ഇത് നമ്മള് എന്താറിയോ അവർ- കരയും എന്ന് വിചാരിച്ചിട്ട് നമ്മളിത് പൊട്ടിച്ച് കൊടുക്കാനോ ഇതാക്കാനോ ഒന്ന് രക്ഷിതാക്കൾ പറയില്ല അപ്പോ- നമ്മള് കുട്ടിയോട് പറയണം ഇത് എല്ലാവർ-
അതെ ഞാൻ ഇവിടെ ഇന്ന് അയല്പ്പൊക്കെ ബന്ധല്ല ഇവിടെ അങ്ങനെ കുട്ടികൾ വര- പോകുക അങ്ങനെ എ - ശരിക്കും അങ്ങനെയൊക്കെ വേണല്ലേ നമ്മളെ കാലത്തൊക്കെ അയൽപ്പക്കത്തോല് വന്ന് ക
പിന്നെ നമുക്ക് കൂടുതൽ ഓർമ്മകളുണ്ട് കൂടുതൽ ഓർമ്മകൾണ്ട് ഇപ്പത്തെ കുട്ടികൾ
ഇപ്പൊ പണ്ടത്തെ കളികൾ ചോദിച്ചിട്ട് അവർക്കറിയില്ല അവർക്ക് കുറെേ ഗെയിം ഫോണ് ടി വി ടി വിത്തെ കാർട്ടൂൺസിത്തെ പേരൊക്കെ ചോദി ച്ച അവർക്കറിയാം
പിന്നെ ഇ ഇപ്പന്ന് പറഞ്ഞല് ഇപ്പ ഇവിടെ സ്കൂള് വിട്ടാല് അപ്പം തന്നെ മോന്റെ ചെങ്ങായിമാരൊക്കെ വരും കാരണം അവര് പിന്നെ നമ്മൾ പെരുമാറുന്ന ഓരോ രീതിയാണ് ചില വീട്ടില് കടന്നാല് അവർ ക് വലിയ ഇഷ്ടണ്ടാവില്ല കാരണം അവിടെ ചളിയാക്കും ഇവിടെ ചളിയാക്കും അത് തൊടും ഇത് തോടും അങ്ങനെയൊക്കെണ്ടാവും പക്ഷെ ഞാനങ്ങനെയല്ല നമ്മൾ നമ്മളൊക്കെ ജീവിച്ചു വന്ന സാഹചര്യം അറിയതുകൊണ്ട് തന്നെ ഞാനങ്ങനെ കുട്ട കുട്ടികളോട് വരണ്ടന്നും പറയില്ല അതുകൊണ്ട് കുട്ടികളെ എല്ലാവരും ഇങ്ങോട്ട് കളിക്കാൻ വരും കാരണം നമ്മളെ കുട്ടിക്കും അതൊരു പ്രചോദനാണ് വേറെള്ള കുട്ടികളോടുള്ള
ഉം അവരു വേണെങ്കി വലിയ വീട്ടത്തൊക്കെ അയ്ക്കാരം നമ്മള് അങ്ങോട്ട് പോകുമ്പോ അവർക്ക് പറ്റുന്നുണ്ടാവൂല നമ്മള് സാധാരണക്കാരാകുമ്പോ തീരെ പറ്റൂലല്ലോ
അതെ അപ്പോൾ ചിലവർ അങ്ങനെ ഉണ്ട് ട്ടോ ചിലവർ ഇന്ന് പണക്കാരായാലും എന്താ നല്ല ചെക്ക് പെരുമാറുന്നവ രുണ്ട് സാധാരണക്കാരാണെങ്കിലോ ചിലവർ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നവരും ഉണ്ട് ഇപ്പൊ പണ്ടൊക്കെ കൂടുതൽ നടന്നിന് ഒരു വീട്ടില് ടി വി ഉണ്ടാക്കുള്ളൂ എന്നിട്ട് നമ്മള് വരുമ്പോൾ ടി വി ഓഫ് ആക്കുക അങ്ങനത്തെക്കെ പ്രവണതകൾ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ കുട്ടികൾക്ക് നമ്മൾ ഇപ്പൾ തന്നെ
പക്ഷെ ഇപ്പ അന്നൊന്നും വൃത്തിയില്ലാത്ത കുട്ടികൾ അങ്ങിനിക്കരുന്നു ഇപ്പൊ കുട്ടികളൊക്കെ ക്ലീനാണ്
അടിപൊളി കുട്ടികളാണല്ലോ ഇപ്പത്തെ അപ്പൊ എന്തറിയോ നമ്മള് അവർക്ക് എന്താ നമ്മള് ചെറുപ്പത്തെ നമ്മള് കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കുന്ന അതേ അവരുടെ വലുപ്പത്തിൽ അവർക്ക്ണ്ടാകുള്ളൂ അപ്പോ ഞാൻ ഇവിടെ ഏത് കുട്ടികൾ വന്നാലും ഒരു ഒരേ രീതിയിൽ പെരുമാറൽ അവരകത്തേക്ക് കയറുന്നതിനോ വണ്ടികൾ അവകൾ ഇവന്റെ വണ്ടികൾ എടുക്കുന്നനോ ഒന്നും ഞാൻ പറയാറില്ല കാരണം അവനോട് പറയല് നീ എപ്പഴും ഉപയോഗിക്കുന്നതല്ലേ ഇപ്പ അവർക്ക് കൊടുക്ക് അങ്ങനെ പറയല അപ്പൊ എന്തായന്ന് പറോ പിറ്റേന്ന് അവർ വരുമ്പളും ഓൻ വേഗം കൊടുക്കും
പിന്നെ ങ്ങളോടൊക്കെ സംസാരിക്കുന്നത്
സംസാര രീതിന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ ചെല മക്കള് തീന്ന് വായന്ന് ചെലപ്പോ മാണ്ടാത്തെ കാര്യങ്ങളൊക്കെ വരുമെങ്കിലും
അതൊക്കെ ശെരി ഇപ്പ നമ്മള് ഈ കൂട്ടു കുടുംബാകുമ്പോ അതൊക്കെ പഠിച്ച് പോകും ഇപ്പത്തെ കുട്ടികക്ക് അതൊന്നും അറിയില്ല അതെ
കുട്ട് കുടുംബം എന്ന് പറഞ്ഞാൽ നല്ല അഡ്ജസ്റ്റ്മെന്റ് പഠിക്കും കാരണം ഇപ്പോൾ നമ്മള് ഫുഡൊക്കെ തികയാതെ വന്നാലോ അങ്ങനത്തെ കാര്യങ്ങളൊ ക്കെണ്ടല്ലോ ഒറ്റക്ക് ഉള്ള ഒരു തില് ഭക്ഷണം ഫുള്ള് ഒറ്റക്ക് കഴിക്ക വേറെ ആരെയും ഉണ്ടോന്ന് നോക്കാതെ ആ ഒരു സംഭവേ ഉണ്ടാവൂല്ല കാരണം അവർ കൂട്ടു കുടുംബത്തിലാകുമ്പോ എല്ലാവർക്കും കുറച്ച് കുറച്ച് കൊറച്ച് അങ്ങനെ ഒരു ഒപ്പിക്കലാണല്ലോ അപ്പൊ അത് അവർക്ക് അറിയാം ഇത് മറ്റുള്ളവർക്ക് നോ ക്കണം ഇണ്ടോ നോക്കണം അതിനനുസരിച്ച് അവര് എടുക്കുള്ളൂ അത് നമ്മക്ക് എവി ടെ പോയാലും നല്ലതന്ന ന്നാ ശരിട്ടോ
അതെ ഓക്കെ ന്ന ഓക്കെ